ഓ ഹലോ ഹലോ ഹലോ
കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ
ആ ആ ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷം
പറഞ്ഞോ പറഞ്ഞോ
എന്തുണ്ട് വിശേഷം
ഉം സുഖം സുഖം അവിടെയാ എന്താ ചായയൊക്കെ കുടിച്ചാ
ഉം ചായ കുടിക്കാറില്ല മക്കൾക്ക് മാത്രമേ ചായ കൊടുക്കുള്ളു
ആഹ് ആഹ
അവിടൊക്കെ ചായ കുടി കഴിഞ്ഞാ രാത്രിക്കുള്ളതാക്കായോ
എന്തോ
രാത്രിക്കുള്ളതൊക്കെ ആയോ
ആരാത്രിയില് കഴിക്കാൻ വേണ്ടിയുള്ളതൊക്കെ ഇണ്ട് ചായ കുടിച്ച് പിന്ന ഇങ്ങനെ ഇരിക്കുന്നു രാത്രി കഴിച്ചില്ല കഴിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ
അല്ല പലഹാരമാണോ അതോ നമ്മള് ഫുഡാ ആ ആ ഇവിടെയ തന്നെയാണ്
ആഹ ചിക്കൻ കറില്ലേ
ആ
ഉംമഴയൊക്കെ ഉണ്ടോ
മഴ ഇന്ന് കുറവാണ്
ആഹ് ഇന്നാ ഇവിടെയും കൊറവാണ്
ആ ആണോ ആ എന്താ പലഹ പലഹാരംന്ന ഇപ്പം ഉണ്ടാക്കാറില്ലേ
ആഹ് ഇടക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് എപ്പോഴും ഒന്നില്ല കൂടുതലും ചോറ് തന്നെയ ആയിരിക്കും അവിടെയോ
ഇവിടെ രാത്രി ചപ്പാത്തി പുട്ട് അങ്ങനൊക്കെയുണ്ട് ചെ വൈകുന്നേരം മക്കൾക്ക് ഫുഡ് സ്നാക്സായിട്ട് ഒരുന്നുണ്ട് അട ആ ഞമ്മടെ ഷവർമ്മ കട്ട്ലൈറ്റ്
ക്ഷ ഷവർമ്മൊക്കെ വീട്ടിലുണ്ടാക്കോ അതോ കടയി നിന്ന് വാങ്ങുന്നതോ
അല്ലല്ല വീട്ടിലിണ്ടാക്കും
ഹലോ
ഹലോ
ആഹ പറഞ്ഞോളു പറഞ്ഞോ
വീട്ടിലുണ്ടാക്കും നമ്മള് പൊറത്തന്ന് അങ്ങനെ അധികം വാങ്ങാറില്ല
ആ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കും
നമ്മള് യൂട്യൂബ് നോക്കിയിട്ടാണ് അധികം ഉണ്ടാക്കാറ് ഇപ്പൊ പിന്നെ അത് ഉണ്ടാക്കി ശീലായതോണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കി പോകും
കുബൂസ് വെച്ചിട്ടോ അതോ
അല്ല നമ്മള് മ മൈദ കൊഴച്ചിട്ട് മൈദയേല് ആ മൈദേല് നമ്മള് ഈസ്റ്റും ചൂടെള്ളം ആ ഒരു ഗ്ലാസ്സില് ചൂടള്ളം ഒഴിക്കും അയ്ല് ഒരു സ്പൂൺ ഈസ്റ്റ്, പഞ്ചാര, ഉപ്പു ഇട്ടിട്ട് അത് ആ ഈസ്റ്റ് പൊങ്ങാനായിട്ട് വയ്ക്കും ഒരരമണിക്കൂറോളം. അത് കഴിഞ്ഞിട്ട് മ്മളെ മൈദയില് ആവശ്യള്ള മൈദപ്പൊടി എടുത്തിട്ട് അതില് കൊഴച്ച് ചപ്പാത്തി പരുവം പോലെ ആക്കി വക്കുക ഇന്നട്ട് അയ്ല് എണ്ണ തൂവിയിട്ട് അവിടെ അയ്ല് അങ്ങനെ വെക്ക ഒരു മൂന്നോ നാലോ മണിക്കൂറോളം അവിടെ വയ്ക്കും
ഉം ഉം ഉം മയണേസെക്കോ
മയോണൈസ് നമ്മള മുട്ട അടിച്ചിട്ട് മുട്ട നമ്മള് അല്ലെങ്കില് നമ്മള അധികം മുട്ടക്ക് പകരം ഉരുളൻകിഴങ്ങ് ഇണ്ടല്ലോ ഉരുള ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിലുടക്കും. അതിന്റെ കൂടെ മൊ- ട്ട എന്താണ് വേറെന്താ വെളുത്തുള്ളി
ഉം
ആ ചെറുനാരങ്ങ നീര്
ഉം
ഒക്കെ ചേർക്കും
അങ്ങനെ മയോണൈസും തയ്യാറാക്കുംല്ലേ
ആ അത് നമ്മക്ക് വാണെങ്കി ആവികേറ്റീട്ട് മയോണൈസ് ഇണ്ടാക്ക. ചിക്ക ഇതൊക്കെ ചിക്കനും ആക്കി വെക്കില്ലേ
ഉം ഉം
ചിക്കൻ ആഹ് നമ്മള് പുതിയ യൂട്യൂബ് തൊറന്നപ്പോ അധികം ആദ്യം അതാ വന്നേ കാണ
ഉം
മൊട്ട ആ യൂട്യൂബ് നമ്മള് യൂട്യൂബ് നോക്കീട്ടപ്പ മക്കക്ക് ഓരോ സാനങ്ങള് ഉണ്ടാക്കി കൊടുക്ക.
ഉം ഉം
അങ്ങനെ പരത്തി നമ്മള് സലാഡൊക്കെ വെച്ച് സലാഡിനുള്ള സാനങ്ങള് മുറിച്ച് അയ്ല് മയോണൈസും ചിക്കൻ വറുത്ത് പൊരിച്ചതും ചെല്പം നമ്മളെ മിക്സില്ട്ട് ഒന്ന് ഒറ്റ അടി അടിക്കും.
ഉം ഉം
അത് കഴിഞ്ഞ അതിലേക്ക് എല്ലാം കൂടിം കൂട്ടിട്ട് നമ്മള് പരത്തി വെച്ച കുബ് ഏ ഉണ്ടാക്കി വെച്ച കുബ്ബൂസ് ചുട്ടെടുത്തിട്ട് അയില് മയോണൈസ് തേക്കും
ഉം ഉം.
അത് കഴിഞ്ഞിട്ട് അതില് ഏ ഇത് തേക്കും അരി സാനം ചെയ്യും.
എന്തോ?
ഹലോ, കേക്കുന്നില്ലേ?
ആഹ്.
ആഹ് അപ്പ ഇന്നട്ട് മുറിച്ച് ഇണ്ടാക്കും.
ഉം ഉം.
അപ്പൊ അവരിക്കൊക്കെ നല്ല ഇഷ്ട്ടുള്ള സാനാണത്.
ഉം ഉം അതെ മ ഷവർമ്മ എല്ലാർക്കും ഇഷ്ടമാണ് പക്ഷെ വീട്ടിലുണ്ടാക്ക ക്കുന്നെ ഞാനങ്ങനെ കേട്ടിട്ടില്ല.
ആണാ അമ്മക്ക് യൂട്യൂബ് വന്ന വീ ട്ടില് വീട്ടിലുണ്ടാക്കാ ഷവർമ്മ ആണിട്ട്.
ആഹ് അങ്ങനെ ഇണ്ടാക്കും മന്തിയൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ടോ?
ഇല്ല മന്തി ഉണ്ടാക്കില്ല ബിരിയാണി ഹസ്ബൻഡ് ഇണ്ടാക്കും.
ആഹ് ആഹ്.
ഹസ്ബൻഡ് ഒക്കെ ഇണ്ട ഇണ്ടാക്ക നമ്മക്ക് ബിരിയാണി ഒന്നും പറ്റൂല.
ഉം ഉം ഉം
ഇണ്ടാക്കാതൊന്നും എനിക്കിഷ്ടം നെയ്ച്ചോറായ ഇണ്ടാക്കും ഞാൻ എങ്ങനെയ ഇപ്പൊ അമ്മള് അത് തന്നെ യൂട്യൂബ് എടുക്കുക നോക്ക.
സത്യം ഇപ്പം എല്ലാം ഫോണിൽ ഉള്ളതു എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ.
അപ്പ ഒന്നെങ്കി ജെമീനീടോക്ക്യ ഒന്നെങ്കി ഫോണില് യൂട്യൂബ് എടുക്ക.
സത്യം എല്ലാം ഇപ്പം വിരൽ തുമ്പിലല്ലേ.
ആഹ് അത് ഒന്ന് എടുത്ത് നോക്കിയോക്ക അറിയ.
ഉം ശരിയാ. മക്കളൊക്കെ എന്തിയേ മക്കളൊക്കെ എന്തിയേ?
മക്കൾ ഒരാള് പഠിക്കാരിക്കുണു ഒരാള് ഫോണ് കളി
ഉം ഉം.
അവിടെ
ആഹ് ഇവിടെ ഇങ്ങനെ നന്നെ.
ആന്നോ?
ഉം ഉം.
ആഹ്.
പിന്നെ ഇപ്പം യാത്രൊക്കെ യാത്രകളൊക്കെ പോവാറുണ്ടോ?
എന്താണ്?
യാത്രകളൊക്കെ പോകാറുണ്ടോ?
യാത്രകള് കൊറവാണ് നമ്മള് വീട്ട് തന്നെ കുത്തിരിക്കുള്ളൂ.
പുറത്ത് യാത്രകളൊക്കെ പോവാൻ ഇഷ്ടാണോ?
പോവാനൊക്കെ ഇഷ്ടാണ്.
ഉം ഉം.
നമ്മള് പോണ ആൾക്കാരൊക്കെ ഇയ്യ് ഇത് സ്റ്റാറ്റസ് ഒക്കെ ഇടണ കാ കാണുമ്പോ തോന്നും പോണെന്ന്. പോവാൻ ആഗ്രഹിക്കും നമ്മള് പോവാറില്ല നമ്മള് വീട്ടി തന്നെ. മക്കൾക്ക് ഒര് ഒരാള്ക്ക് ട്യൂഷൻ തുടങ്ങും മറ്റാൾക്ക് ക്രാസ്സ് തുടങ്ങൂല അപ്പത്തിനും അപ്പോ ഒരാൾക്ക് ട്യൂഷൻ ആവം ക്ക് എവിടേക്കും പോവാൻ പറ്റൂല ട്യൂഷൻ തുടങ്ങിയ ആഹ് ട്യൂഷനുള്ളപ്പോ എവിടേക്കും അമുക്ക് പോവാൻ പറ്റൂല.
ഉം ശരിയാണ് തിരക്കല്ലേ എല്ലാർക്കും ആഹ് ഇവിടെ അങ്ങനെതന്നെ യാ ത്രയൊക്കെ പോകുന്ന കൊറവ് സ്കൂളിലൊക്കെ പഠിക്കാൻ പോയിട്ടിണ്ട്
ആഹ് സ്കൂള് ഇവിടെ മോൻ പഠിക്കുമ്പോ ഒരു ഒരു തവണ പോയി സിലബസ് സ്റ്റോമില് ചെറിയയാളെ ചെറിയ ആളെ എവിടേക്കും അങ്ങനെ പോവാറില്ല
ആഹ് ആഹ്
അപ്പോ അവനെയും കൂട്ടിയിട്ട് ആഹ് സാർമാരോട് ചോദിച്ചപ്പോ അങ്ങനെ ഞാനും അവരപ്പം പോയി ചെറിയാളെ അങ്ങനെ അവരെ ഒപ്പം ഒറ്റക്ക് പറഞ്ഞയക്കാൻ പറ്റില്ല
ഉം ഉം
അപ്പോ അവര് അവരെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി കളിക്കും അപ്പോ അവര് ഒരു അങ്ങനെ ഒറ്റയ്ക്കാവും അപ്പൊ അവനെ ശ്രദ്ധിക്കില്ല എല്ലാരും പോയ അവര് ആവുമ്പോ അയ്ന്റെ ഉള്ളിൽ ഉണ്ടാവും നമു ക്ക് പിന്നെ എത്തുമ്പോതിനും ആളുണ്ടാവില്ല
ഉം ഉം ആഹ് ഉം
അത് നല്ലൊരു ഇതായിരുന്നു
ഉം എന്നായിരുന്നു പോയിരുന്നേ
അത് രണ്ടു കൊല്ലം മുന്നോയിരുന്നോ
ഉം
ഉം ആഹ് അല്ല രണ്ട് ആ രണ്ട് ആ രണ്ട് കൊല്ലം കഴിഞ്ഞു അത് പോയിട്ട്
ആഹ് ആഹ് ഉം ഉം പിന്നെ പച്ചക്കറൊക്കെ മേടിക്കുവാണോ അതോ കൃഷിയൊക്കെ ഉണ്ടോ
അയ്യോ കൃഷിയൊന്നുല്ല നമ്മള് കൃഷിണ്ടാക്കിയ ഒന്നും ഉണ്ടാവണില്ല
ആഹ് ആഹ്
ഒക്കെ മേടിക്ന്നെ നമ്മൾ ഇതേപോലെ പഞ്ചായത്തൽ നിന്ന് കിട്ടിയതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതില് മൂന്നാല് പച്ചമുളക് മൂന്നാലെണ്ണം ഉണ്ടായി ഒന്നു
ആഹ് ആഹ്
അതന്നെ വേറെ പിന്നെ ഇണ്ടായിട്ടില്ല വേറെന്നും ഉണ്ടാവുന്നില്ല ഇവിടത്തെ മണ്ണ് അങ്ങനെ അത്ര സുഖല്ല എന്തുണ്ടാക്കിയാലും അത്ര പെട്ടെന്നൊന്നും വരില്ല പിന്നെ വാഴൊക്കെ വെച്ച് കഴിഞ്ഞാൽ പന്നിയാളൊക്കെ വന്ന് കുത്തിത കളയല
ആഹ് ഓഹ് അങ്ങനെല്ലേ ഓക്കെ ഓക്കേ പക്ഷെ ഇ പ്പൊ വീട്ടിലൊക്കെ നട്ടാൻ പറ്റിരുന്നെങ്കിൽ നല്ലതായിരുന്നു പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയുവാ വിഷവല്ലേ കിട്ടുന്നത്
ആഹ് അപ്പം നമ്മൾക്ക് മീനെക്കെ ഇപ്പ മീനിനൊക്കെ ഇപ്പോ വില കൂടുതലാണ്
അതെ എല്ലാത്തിനും വില കൂടുതലും അതേപോലെ നല്ല കിട്ടുന്നന്നും നല്ല സാധനോം അല്ല
ആഹ് ചെലയടത്തൊക്കെ നല്ല ഫ്രഷും മീൻ കിട്ടുണൂണ്ട് കിട്ടും ഇവിടെ മാത്രേ കിട്ടാത്തുള്ളൂ
ഇവിടെ അങ്ങനെ കിട്ടാറൊന്നും ഇല്ല എല്ലാം പന്ന മീനും മീനും എറച്ചിയൊക്കെ ആയാലും എല്ലാം ഭയങ്കരെ മോശമായിട്ടുള്ളതാ
ആഹ് ചിക്കനൊക്കെ നല്ല ഇതായിട്ടാ കിട്ടണത്
ഉം
ആ നല്ല ചെലപ്പൊ വെല കൊ റഞ്ഞു വരുന്നുണ്ട് പ്പൊ അപ്പൊ കൊറച്ച് വാങ്ങി വയ്ക്കും
ആഹ് അങ്ങനെ ഫ്രിഡ്ജില് വെക്കൂ ലെ
അപ്പൊ ഫ്രിഡ്ജ് ഫ്രീസറിലൊണ്ട് വെച്ചാ ഇരിക്കല്ലൊ
ഉം ഹലോ ആ പിന്നെ എന്തൊക്കെയുണ്ട് വേറെ
വേറെന്തൊക്കെയുണ്ട് വിശേഷം അവിടുത്തെ
ഉം ഉം
മക്കളൊക്കെ എന്തെയ്യുന്നു
ആഹ് ഞാന് കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ പഠിക്കുവാ
ആണോ ആഹ അത് ശരി ആഹ് ആഹ് ഇപ്പൊ എന്തിന് പഠിക്കണു
ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കുവാ
ആഹ് ആഹ് എവിടെ നാട്ടിൽ തന്നെ അതോ
ആനാട്ടില് ഇപ്പൊ ഹോസ്റ്റലില് നിക്കാ ആഹ് പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ നിക്കുവാ
അത്ശരി ഇപ്പൊ ഹോസ്റ്റലിലാണോ
അല്ല ഇപ്പൊ ഹോസ്റ്റലിലാണ്
ആഹ് ആഹ് അത് ശരി ഞാൻ മക്കളെന്ന് വീട്ട് കല്യാണം കഴിഞ്ഞു മക്കളായിന്ന് വിചാരിച്ചു
ആ അപ്പൊ പിന്നെ ശരി ശരി
ആ അപ്പൊ ശരി ആ ശരി എന്നാല്